ആഹ് എന്താ വിശേഷം സുഖല്ലേ?
അഹ് സുഖായിട്ടിരിക്കുന്നു. അവിടെയോ?
ഉം ഏ അവിടിം സുഖം.
ട് ആഹ് കഴിച്ചോ ആ കഴിച്ചു കഴിച്ചു. ഞങ്ങപ്പം കഴിച്ചു. ആഹ് എപി ഇനി എപ്പയാ കഴിക്ക?
കൊച്ച് മോന് പഠിക്കാണ് ഓന്റെ കഴിഞ്ഞിട്ട്.
ഓ ഹാ ഹ ഹ എങ്ങനെണ്ട്. മഴയേക്കെണ്ടോ അവ്ടെ?
മഴ ഇല്ല. വൈകുന്നേരം ചെറുതായിട്ടൊക്കെണ്ടായിന് ഇപ്പല്ല.
ഉം ഉം
ഇവിടെ എങ്ങനെ മഴണ്ടോ? ഹലോ വെരി ഹലൊ അലോ